ആ ഹായ് എന്താണ്ട് വിശേഷം?
മഴൊന്നുമല്ല അല്ല വെയിലാണ്.
ആണോ? ഇവിടെ നല്ല മഴക്കോളായി. ഉ പിള്ളോരൊക്കെ എന്തിയെ? എന്തോടെക്കന്ന്?
ഇപ്പ എല്ലാരും ഒരു പിന്നെഇവ്ടൊക്കോയതാ ഹോസ്പിറ്റല
ആണോ എന്ത് പറ്റി?
അയിന്റെ മൂത്തച്ഛന്റെ മോൾ പ്രസവിച്ണ്‌. ആഹ് കുട്ടിനെ കാണാം കുഞ്ഞിനെ കാണാ
ആണോ? ആണോ? ഉമ് ഇവിടെ ഒരാള് ഇത് മീൻ പിടിക്കുന്ന സ്ഥലം കാണാൻ അച്ഛന്റെ കൂടെ പോയി ഒരാൾ കിടന്ന് ഉറങ്ങുന്നു ആഹ്‌ ഇവിടെ ന വല്യ തോ ആഹ്‌ പുഴയല്ല തോടാണേ തോടും പിന്നെ വയലും ഴയൊക്കെ ഉണ്ട് അപ്പോ അവിടൊക്കെ പോയി ഈ മീൻ പിടിക്കുന്നതൊക്കെ കാണാൻ പോകും
ആഹ്‌ അത് ശരി
നമ്മടെ കുട്ടിക്കാലം നമ്മള് ഇങ്ങനെ പാറി പറന്ന കൂട്ട് നടന്നതല്ലേ
ആഹ്‌ ആ അതെ നമ്മളൊക്കെ ആയിരുന്നെ നമ്മള് മീൻ പിടിക്കാനും ഒരു ഷാളെടുത്ത് മീൻ എങ്ങനെ പിടിക് കെടന്നോ
ആഹ് തോർത്തിട്ടൊക്കെ മീനെ പിടിക്കേം തുമ്പിയെ പിടിക്കേം കല്ലെറിയേം അക്ക് കളിക്കേം അങ്ങനെക്കെ നമ്മള് പോയിട്ടില്ലേ ഇപ്പ അവരെ അങ്ങനൊന്നും വിടുന്നില്ലല്ലോ വിട് ട്ടി തന്നെരി ക്കയല്ലേ പിന്നെ ഞായറാഴ്ച കിട്ടിയപ്പോത് കാണുന്നില്ലല്ലോ അപ്പം ഇതൊക്കെയൊന്ന് ഇന്ന് ഇപ്പോ അട സ്‌കൂ സ്കൂടപ്പിനോ അങ്ങനൊന്നും കൊണ്ടുപോയില്ല ഇടക്കൊക്കെ ഇങ്ങനെ കൊണ്ടു പോകത്തേയുള്ളു അപ്പ ഇടക്കൊക്കെങ്ങനെ ഞായറാഴ്ച കിട്ടുമ്പോ ഇങ്ങനെ അവരെ അതൊക്കെ ഒന്ന് കാണിക്കാനും ഒക്കെ കൊണ്ടുപോകും ഈ മീൻ പിടിക്കുന്നടോം തോടും ഒക്കെ കാണിക്കാൻ കൊണ്ടുപോയതാ ഇളയാളെ കൊണ്ടുപോയില്ല അതുകൊണ്ട് മഴ വരന്ന് പെട്ടെന്ന് മഴ പെയ്താലേ അവിടെങ്ങും കേറിനിൽക്കാനൊന്നും ഇല്ലല്ലോ അതൊണ്ട് അയാളെ ഇവിടെ നിർത്തിയിട്ട് പോയി മൂത്താളേം കൊണ്ട് പോയി ഇപ്പൊ രണ്ടു പേരും കൂടെ മീൻ പിടിക്കുന്ന അടുത്ത് പോയേക്കുവ
ആഹ് ആ മീൻ കിട്ടാറുണ്ടോ കൊറെണ്ണം ഉണ്ടാകാറുണ്ടോ
മീൻ കിട്ടുന്ന മീൻ കിട്ടുന്നെടമല്ല മീനെ ഇങ്ങനെ കാണാനേ കാണിക്ക കാണാനും എടുക്കാനും ഒക്കെ പോയതാ
ആഹ് ഞങ്ങളും ഇവിടെ ഇതന്നെ ഇന്നലെക്കെ ഇവിടെ പുഴെണ്ടടുത്ത് അപ്പൊ പുഴെക്ക് മീനെ പിടിക്കാൻ പോയിരുന്ന
ആ ഞാനങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങള അങ്ങനെ ഇതൊക്കെ കണ്ട് വളരട്ടെന്നും പറഞ്ഞേ അവരെ സത്യം പറഞ്ഞാ അവരെ എങ്ങോട്ടും നമ്മളങ്ങനെ അധികം വി ടുന്നില്ലല്ലോ വീട്ട വീട് വിട്ട സ്കൂള് സ്കൂള് വിട്ടാ വീട് അങ്ങനെ ഇരിക്കല്ലേ അപ്പൊ ഇതൊക്കെ നമ്മടെ നമ്മൾ ആസ്വതി അവര് സത്യ പറഞ്ഞാ ആസ്വദിക്കുന്നില്ലല്ലേ
ആ അതെ ഇനിയിപ്പോ സ്കൂള് സ്കൂള് ഇനിയിപ്പോ എല്ലാ ദിവസവും സ്കൂളുണ്ടല്ലോ പക്ഷെ ഇനി ശനി ഞായർ ക്കെ ഓർക്ക് എൻജോയ് ചെയ്യാൻ കഴിയുള്ളൂ
ആ് പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ ആ പ്പൊ അങ്ങനെയൊക്കെ ഒന്ന് കാട്ട പറഞ്ഞടക്കെ ങ്ങനെ കൊണ്ടോവും എമ്മാവി ഇപ്പത്തെ സാഹചര്യത്തി നമുക്ക് പുറത്തു വിടാനും പേടിയണേ കാരണം പിള്ളേര് തട്ടിക്കൊണ്ടുപോയി ഉപദ്രവി അങ്ങനെ ക്കെയുള്ള സംഭവങ്ങളുണ്ടാവും നല്ല പേടിയു നമ്മളങ്ങനെ റ്റക്ക് വിടാറുല്ലല്ലോ ഉം ഒരു പരു രിച്ചിരി വലു- നമ്മള നമ്മള ങ്ങനെ അധികം വിടാറില്ലല്ലോ അങ്ങനെയൊക്കെ പോഉമ്പഴേ ഉള്ളവരൊക്കെ ഇതൊക്കെ കാണുന്ന എടുക്കയൊക്കെ ചെയ്യുന്നു ആണ് കൂടെ ഉണ്ടെങ്കില് സ്കൂള് വിട്ടാലും നമ്മുക്ക് പേടിയാണ് അങ്ങനെ
ആ പോകുമ്പളൊക്കെ പേടിയാണ് ക്കെ പേടിയാണ് വരുവോളം മ്മക്ക് സമാധാനല്ലല്ലോ പിന്നെപ്പോ വൺ വാ വണ്ടി ഇതെക്കെ ണ്ട് സ്കൂൾക്ക് പോകാനും വരാ
ആ ആ ഇപ്പൊ എല്ലാ സ്കൂളുകളിലും നമ്മള് പരസ്യം കാണിക്കുമ്പഴ അവർഅ ആദ്യം കാണിക്കുന്ന വണ്ടി സൗകര്യോണ്ട് ട്ടുന്നതാണല്ലോ നോക്കുന്നത് അ നടന്ന പോകാനെ ഉം പണ്ടൊക്കെ നമ്മൾ നടന്ന ക്യാ ഇങ്ങനെ ഒത്തിരീം കിലോമീറ്ററുകളോളം നടന്ന് ലെ പോ അതെ അതെ നടന്നപോയ് ഇപ്പ പിന്നെ അങ്ങനത്തെ കൊഴപ്പോ ഇല്ലല്ലോ കുഞ്ഞുങ്ങള് അവരൊക്കെ സ്കൂൾ ബസ് ട്ടുണ്ട് ഞാനാണെങ്കി കൊണ്ട് വി വിടുവാ ചെയ്യുന്ന കൊണ്ട് വിടുക വിളിച്ചോണ്ട് വര യ്യു ആ അത ഇവിടെ അടു ഉം കൊണ്ടോരാൻ കൊണ്ടുവരേം വിളിച്ചോണ്ട് വരേം ചെയ്യും കാരണം ഒത്തിരി ദൂരം ഒത്തിരി ദൂര ഇല്ല
ആ അയ് ശരി അപ്പൊപിന്നെ കൊഴപ്പല്ല ആ
ആ ഒത്തിരി ദൂരവില്ല അതുകൊണ്ട് ഞാൻ പിന്നെ കൊണ്ട് പോവാൻ വിളിച്ചോ ണ്ട് വരേം ചെയ്യും അല്ല ആ വ ആ അത് ഇച്ചിരി നമ്മൾ ആ അതെ ഒരു പത്ത് മിനിറ്റത്തെ ഓട്ടം വ്യു മ്പോലും ഇല്ല ഞാനത് സ് വിടറാവുമ്പഴ ദേ പ്പ അങ്ങോട്ട് പോവുന്നതേ അതല്ലാതെ അങ്ങനെ ആ അതെ സ്കൂൾ തൊറന്നാണ്ട് പിന്നെപ്പൊ ഉച്ചയൊറക്കോം നടക്കത്തില്ല മ്മള് ഇവരെ വിളിക്കാറാവുമ്പഴത്തേക്ക് നമ്മള് പെ ട്ടെന്ന് പോണം കൊണ്ട് വിടാൻ പോണം അങ്ങനൊര് സഹള ബഹളവാണ്
ആ
അതല്ലേ ഇപ്പം തനിച്ചു വിടാനും പറ്റത്തില്ല അവരും പോവത്തില്ല
അ അത് തനിച്ച് വിടാൻ പറ്റില്ല ഇപ്പത്തെ കാലഘട്ടത്തിൽ മക്കളെ
ആ വണ്ടിയൊക്കെ നല്ല നമ്മള് പഠിച്ച സ സമയത്തെ കൂട്ടരല്ലോ വണ്ടികളൊക്കെ ഇപ്പൊ ഒരുപാടായില്ലെ ഇപ്പൊ റോഡ് നെറച്ച് വണ്ടിയും തെരക്കും അല്ലെങ്കി പിന്നെ ഒത്തിരി പേര് വേണം ഒരുമിച്ച് പണ്ടൊക്കെ നമ്മളങ്ങനെ ഒരുമിച്ച് കൂട്ടമായിട്ടും ഒറ്റയ്ക്കും ഒക്കെ നടന്നു പോവാരുന്നു ഇപ്പൊ പിന്നെ അങ്ങനെ പ റ്റത്തില്ലല്ലോ
ഉം ഇപ്പ എല്ലാ മക്കളും നമ്മളെ കൂ കൂ കൂടെ
നല്ല നെലേലായതുകൊ അവരെല്ലാം ഓരോത്തരും വ വ ണ്ടീലു ഒക്കെ അങ്ങ് പോവും
ആ അതെ ഇപ്പൊ അതെ അവിടെ അങ്ങനെ തന്നെ നമ്മള് മക്കള് പിന്നെ സ്വന്താവും പിന്നെ മ്മുക്ക് പേ ഇതാവും മക്കള് പോവുമ്പം സ്വന്തായ പിന്നൊറ്റക്ക് പോയാല് നമുക്ക് സമാധാന മഴയൊ പോവുമ്പളെ പിന്നെ വാഹനത്തില്ലല്ലെ
അതെ ഇന്നത്തെ പണ്ട് നമ്മള് പഠിച്ച സാഹചര്യം പോലല്ലല്ലോ നമ്മള് ബുക്ക് ബുക്കാണെങ്കിലും പണ്ടൊക്കെ ഒരു വാട്ടർ ബോട്ടിലിനാണെ ങ്കിലും അതുപോലെ തന്നെ ഒരു പെൻസിൽ ബോക്സിനകത്താണെങ്കിലും ഒക്കെ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഇപ്പൊ പി ത്തെ പിള്ളേർക്ക് ഓരോ പേരൻ അനുസരിച്ചുള്ള പെൻസിൽ ബോക്സും വാ വാട്ടർ ബോട്ടിലും അത് ബാഗും ആണ് എല്ലാം അവര് അവരോരിഷ്ട്ടം ഇഷ്ടത്തിന് വാങ്ങി ങ്ങിക്കുന്നുണ്ട് എല്ലാവരും
എല്ലാ വർഷവും വേണം വേണം പിന്നെ ബാഗും ഇതൊക്ക വേണം
ആണ് അവരുടെ പേര് ഞാനിപ്പം ഫോൺ ത്തിങ്ങനെ കണ്ടായിരുന്നു കുട്ടികളുടെ പേര് വെച്ചുള്ള പേരും ഫോട്ടോയും വെച്ചുള്ള ബാഗും ബോക്സ്
ആ അത് ശരി ആ ആ അത് നമ്മള ഇവിടെ കണ്ടില്ല ആ
ആ അങ്ങനെ ഉള്ളതു വരെയുണ്ട് ഇപ്പൊ
ആ മ്മള് നെയിംസ്ലിപ് ന്നൊക്കെ കണ്ടിരുന്നു ഇതൊന്നും കണ്ടില്ലായിരുന്നു
ആ അങ്ങനെ എല്ലാരും ഒരു കോംബോ പാക്ക് പോലെ ക്കെ ഉള്ളായിരുന്നു പണ്ടൊക്കെ ആണെങ്കി ആ എന്തവാ കലണ്ടർ വെച്ച് കീറിയൊക്കെ പൊതിയിട്ടരുന്ന സമയങ്ങളുണ്ട്
ആ
കലണ്ടര് കീറി പൊതിയിട്ട് ഒരു വിഷയം ഇപ്പർത്തെ സൈഡിൽ നിന്നും അപ്പുറത്തെ സൈഡിൽ നിന്നും നടുക്കൂടൊക്കെ എഴുതുക ഞാൻ എന്റെ കാര്യം പറയുവാ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഉം പിള്ള പ പാത്രം അത് കഴിഞ്ഞിട്ട് ബാഗ് ഏതെങ്കിലും കവറിനകത്തിട്ട് ട്ട്കൊണ്ട് പോവാ അങ്ങനെയൊക്കെ അപൂവ്വമായിട്ടൊക്കെ ബാഗ് പിന്നെ കുറച്ചുകൂടെ വെലുതായ സാഹചര്യൾ വന്നപ്പോഴ അത് ഒക്കെ മാറിത് അല്ലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ല
കവറ് എന്തൊക്കെ ആയിരുന്നു കവറോട് നമ്മള് പൊതിയും മ്മള് നനയാദിരിക്കാൻ ആ
ഒരു ബാഗ് ഇല്ലെ ഇവരൊക്കെ ഇപ്പോഴന്ന് വെച്ചാൽ ജനിച്ചു വീഴുമ്പോഴേ ഫോണിനകത്ത് ഫോൺ കൈകാര്യം ചെയ്ത് ഇരിക്കും കുഞ്ഞു പിള്ളേർക്ക് വരെ ഫോൺ എങ്ങനെ ഉപയോഗിക്കുന്നത് ന്ന്‌ നല്ലയായിട്ടറിയും
ആ
അല്ലേ അവര് ഡിജിറ്റൽ യുഗംന്ന് പറഞ്ഞാ ഡിജിറ്റൽ യുഗം തന്നെ
ആ
കുഞ്ഞു പിള്ളേർ വരെ സത്യ ഫോണ് കൈകാര്യം ചെയുമ്പോ നമുക്ക് അത്ഭുതം തോന്നി ഇവര് ഇങ്ങനെ ഇങ്ങനെ ഈ രീതിയില് അഹ് യൂട്യബ് ഒക്കെ എടുത്ത് കൈകാര്യം ചെയ്യുന്നേ പക്ഷെ ഒരു കണക്കിനന് ദോഷ ആണ് എത്രയൊക്കെ ആയാലുവേ കണ്ണിനൊക്കെ കുഞ്ഞു പിള്ളേർക്കൊക്കെ കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നെ ഉമ് കുഞ്ഞിലേ തൊട്ടി സ്ക്രീനകത്തോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുവല്ലേ
ആഹ് സ്വഭാവത്തിലൊക്കെ മാറ്റുണ്ടാവും അവര് ദേഷ്യവും വാശി ഒക്കെ ആയിരിക്കും പിന്നെ എന്റെ മക്കള് തന്നെ കുറച്ചു നേരം അഞ്ച് മിനിറ്റ് അഞ്ചു മിനിറ്റ് അങ്ങനെ പത്ത് മിനിറ്റ് ആക അങ്ങനെ സമയം പോയി അര മണിക്കൂർ വരെ ആവും
മിനിറ്റ് തരുവോ പത്ത് മിനിറ്റ് തരുവോ ഇപ്പ തരാം ഇപ്പ തരാം ഇപ്പ ആഹ് പത്ത് മിനിറ്റ് നമ്മുടെ ജോലി നടക്കുമേന്ന് വെച്ച് നമ്മള് അങ്ങ് കൊടുകുവേ പക്ഷെ അതിത് അവർക്ക് ദോഷവാണ് മ രു സത്യം അന്നിട്ട് ആഹ് പത് കഴിഞ്ഞാ തരുവോ അതില്ല പത്ത് മിനിറ്റ് അരമണിക്കൂറായി ഒരു മണിക്കൂറായി പിന്നെ കെഞ്ച ലെന്നാണ് അങ്ങനാ ഇത് ഇരിക്ക്ന്നത് പിള്ളേരും അങ്ങനെ തന്നെയാ നമ്മള് സമയം പോട്ടെന്ന് വിചാരിച്ചു പിള്ളേർക്ക് ഫോൺ കൊടുക്കും പക്ഷെ പിള്ളാര് അത്
ആഹ് അതെ പിന്നെ അങ്ങനെയൊക്കെയണല്ല
അത് വലിയ ദോഷമാണ്
ടുക്കുന്തോറും ഓരെ സ്വഭാവ മാ
ആഹ് അതെ അതെ വേറെ സ്വഭാവം മാറും അത് ഭാഷയാണ് പിന്നെ പിള്ളേർക്ക് ഫോൺ വേണം എന്നുള്ളരു വാശി വരും എന്ത് കാരും ക ക്കണെങ്കിലും ഫോൺ തരാം അതെ ഫോൺ വേണം എന്നാ വാശിപിടിക്ക ആഹ് ഭക്ഷണം കഴിക്കും ഇവിടെ ഇളയാളാണെങ്കി ഭക്ഷണം കഴിക്കാൻ ഒടനെചൊ- ചോറുടുക്കമ്പറയും ഫോണ് ഇങ്ങോട്ടൊന്ന് തരുവോ ഫോണൊന്ന് നോക്കട്ടെ ഇപ്പ തരാം ആണാണ് ആണ് എല്ലാടത്തെ സാഹച നമ്മള് പിള്ളേരെ പക്ഷെ നമ്മളാണാവരെ സത്യം പറഞ്ഞ ഇതൊക്കെ സ്ക്രീന
ആഹ് ഇപ്പൊ ഇന്നലെ പറഞ്ഞേട്ടില്ലെ ആഹ് അതെ ഒന്നര വയസ്സൊള്ള മോ മോന് ഒര് കാമുകനനോട് ഇണ്ടാക്കീട്ട്പിന്നെ ഇന്നമ്മളെ കൊന്നത് ചെറിയോരു കുട്ടീനെ
ആ ഫോണ്ണേ ഫോണിനാത്ത് കുഞ്ഞുങ്ങളാണെങ്കി കുട്ടികളാണെങ്കിങ്ങനെ ഫൂണ് എടുത്ത് വെച്ച് കളിക്ക
ആഹ് അതെ പിന്നെ നമ്മളൊക്കെയായന്ന് കൊറെ മുറ്റത്തിലൂടെയും പിന്നെ മഴയമ്പൊ പറ്റൂല ഈ കൊറോണ വന്നാലേന്ന് അങ്ങനെ ഫോണിൽ എല്ലാരും ഇങ്ങട്ട് മയങ്ങിയത്
ആഹ് ഫോൺ ഭയങ്ക- ഭങ്കര ബഹളോം ഭയങ്കര
ആഹ് അതെ എല്ലാ കാര്യത്തിനും നല്ലതാണെങ്കിപോലും ചിലകാര്യത്തിന് ദോഷാണ്
ഗുണോണ്ട് ആഹ് ഗുണം നന്നൊ ഒണ്ട് ആഹ് പിന്നെലൊള്ള എല്ലാ വിവരങ്ങളും ഇല്ല മഴ ഇല്ല
ആ ഇവിടെ നല്ല മഴയാണെ ഇപ്പം മഴ പെയ്തതണ് ഞാനാണെങ്കി- ജോലിക്ക് പോവാനിങ്ങനെ എറങ്ങിയ- ഇപ്പം നല്ല മഴയായിപ്പോയി ആഹ് മഴ മഴണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുവ ആഹ് വൈ അതെ അതെ വൈകിട്ട് ആണ് ഇപ്പൊ വൈകിട്ട് വൈയ്യിട്ട്തൊട്ട ഞാൻജോലിക്ക്പോന്നത് വൈകിട്ട് പോകാനിറങ്ങിയപ്പ നല്ല മഴ ആ
അത്ശരി അപ്പൊ മക്കള് സ്വന്തായിട്ട് നിക്കിയാരിക്കും
ആഹ് ഇവിടെ എല്ലാരുള്ളോണ്ടേ എല്ലാരും കൂടെ നിക്കും ആഹ പിന്നെ അതെ ഞാൻ ഫാർമസിയിലാണ് വർക്ക് ചെയ്യണേ അ അവിടെ വൈകിട്ട് അഞ്ച് മണി തൊട്ട അപ്പ അനെ
ശരി ആഹ നീ രാത്രി ആവലേ വരാന്
ആ് വരും വരും അന്നേരം വരുന്ന അന്നേത്തേക്ക് പിള്ളേർ ഉറങ്ങും ചെിലപ്പോ ഉറങ്ങത്തില്ല ഇങ്ങനെ നോക്കിയിരിക്കും അതെ അതെ നല്ല ആഹ എന്നാ ശരിയെന്നാ ശരി കേട്ടോ മഴയാ മഴയയാതുകൊണ്ടൊന്നും കേൾക്കാ വയ്യ
ഓക്കെ ആ
ആ ശരി